നെറ്റില്ലേ ?
ആഹ് കേൾക്കാം പറിം
എന്താ വിശേഷൊക്കേ?
സുഖാണ് ചായൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കണ് സ്കൂളൊന്നുംല്ലല്ലോ. അപ്പോ ങ്ങനെ ചായൊട്യോക്കെങ്ങനെ ലേറ്റായിട്ട്ങ്ങനെ കഴിഞ്ഞിരിക്കാ.
ചായക്കെന്താ സ്പെഷ്യല്?
സ്പെഷ്യല് രാവിലെ അപ്പം ചെറുപയർ കറിയായിരുന്നു. അതന്നെണ് വൈകുന്നേരത്തും ഉണ്ടായി അതിന്റെ ബാക്കിണ്ടാർന്നു അപ്പ അത് ചൂടാക്കീ കഴിച്ച്. വൈകുന്നേരങ്ങളില് പലഹാര രങ്ങളോ അല്ല ബേക്കറി ഐറ്റംസ് അങ്ങനത്തത് പൊതുവെ കഴിക്കാറില്ല.
എണ്ണക്കടീം കഴിക്കൂല.
ഇല്ലല്ല അപൂർവ പോ റ് മാത്രേ കഴിക്കൊള്ളൂ.
ആഹ്.
ഞാൻ നാല് മണിക്ക് നമ്മളി എണ്ണ പലഹാരണ്ടാക്കി കഴിക്കാ അങ്ങനത്തെ പതിവില്ല. നമുക്ക് വേണം തോന്നുമ്പോ മാത്രം വാങ്ങി കഴിക്കും അങ്ങനെ കൂടുതല് ണ്ടാക്കി കഴിക്ക്‌ണേക്കാളും കൂടുതൽ വാങ്ങി കഴിക്കാണ് ചെയ്യാ.
ം എടൊ പിന്നെ ഇന്നലെ എന്തേര്ന്നു ചോർന്ന്
ആളെണ്ണത്തിന് ഇക്ക വരുമ്പോ കടീപോയി മേടിക്കാ. അതാവുമ്പോ ആ മേടിച്ചത് ചലവാവും ചെയ്യും എന്നിട്ട് നമ്മൾ എത്ര കുറച്ചുണ്ടാക്കി ക്കിയാലും അതധികായി പോവും പിള്ളേരാണെങ്കിൽ കൂടുതല് കയി ആഹ് ആഹ് അവരാണെങ്കി കൂടുതല് കഴിക്കൂല്ല ആഹ് അപ്പ പിന്നെ ബാക്കി വരണ്ടേച്ചിട്ട് നിർബന്ധിച്ച് തിന്നിക്കണമാതിരി കളയേണ്ടേ വിചാ രിച്ച് തിന്നേണ്ടൊരവസ്ഥ വരും അപ്പൊ അങ്ങനെക്കെ പലഹാരൊക്കെ കൈകൾ എപ്പോഴെങ്കിലുംങ്ങനെ ആഗ്രഹംഉണ്ട് ബടെ അടുത്ത് കടകളുണ്ട് അവിടെ പോയി മേടി ക്കലാ കൂടുതലൊങ്ങനെ കഴിക്കാറില്ല ബേക്കറി ഐറ്റംസ് ഒക്കെ കൊറക്കാറാണ്.
ഉം ഉം നല്ലതൂല്ലല്ലോ. ശരീരത്തിന് ഹാനികരാണല്ലോ ം. ഞാപ്പ എടക്കൊക്കെ വീട്ടില്ണ്ടാക്കും. മക്കക്ക് വീട്ടില്ണ്ടാക്കിയതാ ഏറ്റൊഷ്ടം.
കുന്നുണ്ട് മക്കളൊക്കെ കഴിക്കുന്നുണ്ടങ്കി ഞമ്മക്ക് നല്ലത് വീട്ടില്ണ്ടാക്ക്യന്നെണ്.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
എന്നാ നമുക്ക് വയറ് നിറച്ച് കഴിക്കൂം ചെയ്യാ നല്ലതാവും ചെയ്യും.
പീട്യേലാവുമ്പോല് കൊറെ ദിവസത്തെ എണ്ണൊക്കാണല്ലോ ട്ക്ക ഞമ്മളാവുമ്പൊ പിന്നെ. അന്നാന്നെട്ത്ത എണ്ണ പിന്നെ നമ്മള് ഒഴിവാക്കല്ലോ.
ആഹ്.
പിന്നെ അങ്ങനെ നമ്മള് വേണ്ടാത്തൊന്നും കൂട്ടൂല കെമിക്കലൊന്നും കൂട്ടൂല.
ആഹ് നമ്മള് ണ്ടാക്കണത് കൊറച്ച്. ടേസ്റ്റ് കുറവാണെങ്കി ഹെൽത്തി ആയിരിക്കും മറ്റേ പുറത്ത്ന്ന് ഹെൽത്തിണ്ടാവൂല്ല. ടേസ്റ്റ്ണ്ടാവ തോന്നിക്കുംഹഴി മാത്രെചെയ്യൊള്ളൂ.
അതെ
ം മഴെക്കണ്ട വടെന്ന് എങ്ങനെ കാലാവസ്ഥൊക്കെ വരുന്ന്?
ഇന്ന് രാവിലെ മുതൽ മഴേനി ഇപ്പൊന്ന് മഴ ചോർന്ന് വെയിലായി.
ആഹ് ഇവിടെ വെയിലൊന്നും തെർ. ചില രാവിലൊക്കെ ബയങ്കര മയ ന് നിന്ന് പെയ്യന്നായിരുന്നു. പിന്നെരു പത്ത് മണിക്കായപ്പത്തേനും ക് മഴൊക്കെ നിന് കയിഞ് പിന്നെ പെയ്തിട്ടില്ല പിന്നെ അതിന്റെ ഇടേൽ ഒന്ന് ഇങ്ങനെ ചാറിപ്പോയി അത്രേ ഉണ്ടായള്ളൂ. കാലത്തൊക്കെ ബയങ്കര മഴയാരുന്നു അഞ്ച് മണിക്കും ആറ് മണി. ക്ക് ഏഴ് മണി ആ ടൈമിലൊക്കെ അങ്ങെനിന്ന് പെയ്തുകൊണ്ടിരിക്കന്നെയി- തോരാത്ത മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കയാര്-
ഉം.
വെള്ളൊക്കായിട്ടുണ്ടാവല്ലേ മയ്- ക്കാല് വെള്ളൊക്കെ കേറിട്ടുണ്ടാവൂലല്ലേ കിണറിലൊക്കെ മഴായി. ആഹ്.
പിന്നെ വീട്ട്ക്കൊന്നും കേറൂല നമ്മള് പാടത്തിന്റെ വക്കല്ലാത്തത് ഒണ്ട്. പാടത്തിന്റെ വക്കുള്ളവർക്കാണ് പേടി. വെള്ളംന്നായി കേറുല്ലോ പിന്നെ ചളിയും ഒക്കെ കൂടിരിക്കലോ.
ഒക്കെ നിന്ന് പെയ്യുമ്പോഴേ വെള്ളം കയറുള്ളൂ അല്ലെ അങ്ങനെ ഇടക്ക്. എടക്കും തലക്കും പെയ്യണേനൊന്നും കേറത്തില്ല.
അതെ.
ചായുടിക്കെ കഴിഞ്ഞോ അവിടെ.
ഓ കയിഞ്.
ആഹ് ആ ഇവിടെ ഇതുപോലെ. പാടോ തോടൊക്കെ വീടിനടുത്ത് വരുന്നുണ്ട് പക്ഷെ വീട് ഒരു ഉയർത്തായതൊണ്ട് അങ്ങന് - ത്ത് വെള്ളം കേറുന്ന ബുദ്ധിമുട്ട് വെള്ളം കെട്ടി നക്കുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെതൊന്നുല്ല.
ആടെ നല്ല പിന്നെ നല്ല മീനൊക്കെ കിട്ടാൻ മതില്ലേ പാടത്ത്.
ആ പാടത്തിങ്ങനാ നല്ല വെള്ളം പ്പൊ രണ്ട് കൊറച്ച് മഴ അത്യാവശ്യം കിട്ടിയല്ലോ. ഇപ്പ ആളുകളൊക്കെ കാണ ചൂണ്ടയും വല കുരു. ത്തി അങ്ങനൊക്കെ പിടിച്ചിത് നെ പാടങ്ങളിലൂടെ നടക്കണ് കാണാം. ഇനിപ്പ അടുത്ത വീക്കൊക്കെ ആ അടുത്ത വീക്കൊ- ഒക്ക ആയിട്ട് ഇഞ്ഞി പാടങ്ങളൊക്കെ ഇങ്ങനെ പൂട്ടാൻ തുടങ്ങും. ആ ടൈമിലാണ് എല്ലാരുഇങ്ങനെ. കൂടുതലായിട്ട് ഇറങ്ങി കാണാറുണ്ട് അപ്പൊ വലിയ വലിയ മീനളൊക്കെ അവരെ കയ്യിൽ ഇങ്ങനെ കാണാറ്ണ്ട്.
ആഹ് ശരി.
നെൽകൃഷിയൊക്കെ ഇവിടെ ധാരാളാളുകള് ചെയ്യാറുണ്ട് നെൽകൃഷി കയിഞ്ഞാലും. ആ പാടങ്ങൾ വേനക്കാലത്തൊക്കെ ബ മറ്റുള്ള പച്ചക്കറികളായിട്ടും. പൂക്കൾ കൃഷിയും അങ്ങനെ വായക്കൃഷി കപ്പ കൃഷി അങ്ങനൊക്കെ ചെയ്യാറുണ്ട്. പാടങ്ങളൊന്നു അധികവടെ വെറ്തെ കാണാറില്ല
ആഹ്ശെരി
ഉം
ഇവടേം അങ്ങനൊക്കെതന്നേണ് ഇശേ ഇവടെ ഈ സമ്യാവുമ്പോ എല്ലാരും മീൻ പിടിക്ക്യാപോവും നല്ല ബ്രാലും നല്ല ഇതൊക്കെകിട്ടും മുഴുഒക്കെകിട്ടും
ഉം ഇപ്പതോടും പാടക്കൊരേ ടൈമി വള്ളം നിക്ക്ണൊരുതാക്കാരല്ലോ കൊളങ്ങളൊക്കെനെറഞ്ഞ് പാടങ്ങളില് കൊക്കെ മീങ്ങളൊക്കെ ധാരാളം കേറിവെരും എ ഉ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടയിരിക്കു ല്ലേ പിടിക്കാൻപോണതൊക്കെ
ഓന് ഇഷ്ടാപിടിക്ക്യാന് ഇപ്പതന്നെ ചൂണ്ട വാങ്ങിയതാണ് അഹ് റീനൊരുചൂണ്ട ഉണ്ടല്ലോ
ആഹ്
അഹ് വാങ്ങിയതാ അത് വാങ്ങിട്ട്
കൊളത്തിൽക്കപ്-
ഒയിവ് ഒയിവുള്ളപ്പം ഒക്കെഹോ പാടത്തേക്കപോവ കൊളത്തിൽക്ക്‌ങ്ങനെ വിട്ടൂട അവടെ നല്ലആയണ്ട്
ആഹ് ആഹ്
പാടം പിന്നെ പ്രശ്നല്ലല്ലോ
ആഹ്
പാടത്ത്ന്ന് പിടിക്ക്യോ
ഉം വീടിന്നട്ത്ത് പാടങ്ങള് വരുന്ന്ണ്ടാവുല്ലേ
ശെരിക്കീ മ്മളെ പാലത്തിന്റെ അടീലൊക്കെ ആഹ് അങ്ങനെക്കെ പോയിട്ടാണോ നല്ല ഒയ്ക്കൊക്കെള്ളസെൽ നല്ലവെള്ളള്ള സെറ്റാണോ പശേ കുട്ടിളാവുമ്പോ പറഞ്ഞേയ്ക്കാൻ പറ്റില്ലല്ലോ വെല്ല്യോല്ണ്ടേഒര്പ്രശ്നല്ല
ആഹ് ഞമ്മളിപ്പോനീന്ത ക്കം പറയാത്തപ്രായക്കാരേയ്ക്കാരം അപ്പോ ഓര് പറഞ്ഞയക്കുമ്പോഅമ്മക്ക് ബുദ്ധിമുട്ട ഞ് ചെറിയരീതിയിലും നീന്തൽ കരഞ്ഞാല് വെള്ള ടൈമിലൊക്കെ അമ്മള്പർഞ്ഞയ്ക്കുമ്പള് പേടിക്കണം
ഒന്നയ് പലേതുംകേക്ക്ണല്ലേ
ഉം ഉം
എവിടിയാണ്
ഉം പിന്നെ അവര് നമ്മള്ങ്ങ പോട്ടേപോ ഏനമ്മളോട്ങ്ങനെ നിർബന്ധിപ്യാ പൊയ്ക്കോപിടിച്ചോ നമ്മള്പറയുംചെയ്യും
ഉം
അയ്ന്നേണ് ന്നിട്ട് അങ്ങനെകൊണ്ട് വരാറ്ണ്ടോ കൊതൊട്ന്ന് വന്നേ ഇങ്ങനെകുപ്പിലിട്ടക്കേ എന്താചെയ്യാ കിട്ടണതൊക്കെ
രണ്ടോസം മുന്നേ രണ്ടെണ്ണം കൊണ്ടോന്നീനി അപ്പഅത് അത് മുറിക്ക്യാൻനല്ലപണിയാണ്
ആഹ്
അത് വെച്ച് വെണ്ണീര്കൂട്ടി പ്ട്ച്ചിട്ട് അഹ് തോല് പൊൾച്ചെടുക്കണം അയങ്ങനെ വഴ്ക്കല ദേപിന്നേ കല്ലുപ്പ് ട്ട്ട്ട് നല്ലോണം കെയ്ഗ്യതി ന്നാ നല്ലവൃത്തിയായി അയ്തോല് പൊൾച്ചെടുക്കാനര് നേക്ക് വാണം
ആഹ് ആഹ്
ഒര്ഒന്നരപൊര പൊരിച്ചാല്നല്ലടെസ്റ്റാ പൊരിച്ചാല്
ആഹ് ആഹ്എൻക്കു അങ്ങൻത്തെ മീങ്ങളൊക്കെഇഷ്ട ചെലആളുകൾക്ക് ഇങ്ങൻത്തെ പാട് ത്തേ മീന്ങ്ങളോടും താല്പര്യണ്ടാവില്ല്യ കടൽമീന് മാത്ര ചെലര്ഇഷ്ടപ്പെടൊള്ളൂ
ആഹ് ചളിയൊന്നുംചൊയിക്ക്യൂല ചളി ചൊയിക്ക്യുല്യ ഷ്ട്ടാണ് ചെലോൽക്ക് ഇഷ്ട്ടല്ലാത്തത് ഏഹ് ജെയക്കൂല ചളിയൊന്നും നല്ലോണുപ്പുട്ട് കൈഗ്യാമതി
ആഹ് ആഹ് ആഹ്
അതാ ചോയ്ക്കൂല
ആഹ് അവിടൊര്ത് അവിടതീല് മീനുങ്ങളൊക്കെ ഇപ്പോ പോവാറ്ണ്ട് പൊട്രോളിങ് കാര്നക്കാരപത് കൊർ ഞ്ഞി ഴതെല്ലേ ടേല് പോവാറ്ണ്ട
പ്ലേളേങ്കിലൊക്കൊ പോവു ട്രോളിങായതോണ്ട്പൊ മറ്റേ മീ കിട്ടാൻ ല്യ പ്രയാസാണ്
ആഹ്
ഇന്ന്പ്പോ പോയിട്ട് മാന്തേണ് കിട്ടിയെ ചെറിയേ മാന്ത ആഹ് മുറിക്യാനും പണിയാണ്
ആഹ് ചെറ്താമ്പെയ് ഏത് മീനാണ് ചെറ്താണങ്കി യമക്ക് ണ്ടാക്കിയെട്ക്കാ കൊർച്ച് പ്രയാസാണ് കൊറേ ടൈമ് പോവും ചെയ്യും
ഉം ഉം
പിള്ളേർക്കൊക്കെ എർച്ചിം മീനും തന്നെ വേണെന്ന്ണ്ടതോ പക്ഷേ ഇത്രയൊക്കെഐറ്റംസ് കൂട്ട്യാന് നേ
പച്ചക്കറി ന്നോലുട്ടൂല
ആഹ് ഇവട്യങ്ങൻത്തന്നെ പച്ചക്കറി ഐറ്റംസ് കൂട്ടേല്ല
ഉം
നമ്മള് എന്തേലൊക്കെങ്ങനെ വെന്തെങ്കിലൊക്കെണ്ടായി കൊട്ക്കണ്ടേച്ചിട്ട് എന്തങ്കിലൊക്കെ കൊടുക്കും പച്ചക്കറീന്ന് അവര് തീരെ കു ട്ട്യേല്ല കെഴങ്ങ് പൊരിച്ചത് സോയാബീന് പപ്പടം ഉപ്പിലിട്ട മാങ്ങ ഇങ്ങൻത്തെക്കെ ട്ട്യേ അവര്ടെ ഫുഡ് ഐറ്റംസ് വര്ന്നത് ഇന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ടൊക്കേ ഇങ്ങനെ ലേറ്റ് ആയിട്ടാ എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞെ. മറ്റേത് സ്കൂളൊക്കെ ആവുംമ്പത്തേന് പ പത്ത് മണിയാകുമ്പോത്തേനും എല്ലാ പണികളും ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിരിക്കും. അപ്പൊ വല്ല എന്താണ് പൂന്തോട്ടത്തിന് ആയിട്ടോ പച്ചക്കറി തോട്ടത്തായിട്ടോ അങ്ങനെ എന്തേലുക്കെ ഹോബീസ് ആയിട്ട് ഇങ്ങനെ ചെയ്തൊണ്ടിരിക്കും.
ഉം പൂന്തോട്ടണ്ടോ?
ചെറിയ രീതിയിലൊക്കെ.
ആഹ് ആ ആ.
ഇപ്പ മഴ വന്ന് നിന്ന് പെയ്യാൻ തൊടങ്ങിയ പൂക്കളൊന്നും ഒരു ഭംഗില്ലാണ്ടായി മറ്റേക്കെ നല്ല പൂക്കളൊ നല്ല കളേഴ്സിലും നല്ല ഭംഗിയിലും ഇങ്ങനെ നിന്നീർന്നു.
എങ്ങനെ വെചാ വാർപ്പിന്റെ മോൾളാ അല്ലെങ്കിലീ ഈ മുറ്റത്തന്നേ?
അല്ല മുറ്റത്ത് ഇങ്ങനെ വീടിനോട് ചാരീട്ട് മ അങ്ങൻത്തെ മതില്ളിൽകൂടെ അങ്ങനെയൊക്കെ വെച്ചിന്ന്. പിന്നെ പത്ത് മണി മുല്ല ണ്ട് അത് ധാരാള ണ്ടാർന്നു അതിങ്ങനെ നെൽത്ത് പടർത്തിങ്ങാണ്ടാ ണ്ടാക്ക്യാർന്നെ അതിപ്പോ മഴ ഇങ്ങനെ നിന്ന് പെയ്തപ്പോ തണ്ടൊക്കെ നേലം പതിഞ്ഞിരിക്കാ.
ആഹ് അത് ശെരിയാ മഴ അങനേ ന്നിട്ടേ പോം
അതാ വേനൽ സമയത്ത് ഇങ്ങനെ നനച്ചെടുക്കുമ്പോ പലേ കളേഴ്സില് നല്ല ഭംഗി ണ്ടാർന്നു.
തട്ട്ള്ളതും എതളായിട്ടുള്ളതും മ്മ്ഹ് അയ് തട്ട്ള്ളതും കളറ്ള്ളതും ഒരു ര ഒരു പൂവ്മേ തന്നെ രണ്ട് കള ളാസും അങ്ങനെ പത്ത് മോയി നഞ്ച് ഐറ്റംസ് ണ്ടാർന്നു കളേഴ്സ്ഒക്കെ അപ്പൊ അതൊന്നിച്ച് ഇങ്ങനെ വിരിഞ്ഞ് കാണുമ്പോ അല്ല ഭംഗിയേരുന്ന്.
ആഹ് അതെ.
അതിപ്പോ മഴ ആയപ്പോ എല്ലാം നെലം പതിഞ്ഞിരിക്ക്. ഇപ്പം ആഹ് പ്പം ഭംഗി ആഹ്. അപ്പൊ നല്ല മഴ പെയ്ത് നിക്ണ സമയാവുമ്പോ അയ്നെ ഷംരക്ഷിക്കാൻ നോക്കാനൊഒരു ബുദ്ധിമുട്ട്. ഇങ്ങനെ മഴ നനഞ്ഞ് നിക്കേണ്ടേ വിചാര്ച്ചിട്ടേയ്.
ആഹ് ആഹ്.
പ്പന്റെ ശ്രദ്ധയും കൊർച്ച് കൊറഞ്ഞ് അങ്ങനെ പിന്നെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ങ്ങനെ മത്തന് കുമ്പളേന് അങ്ങനെ വല്ലാതെ നമ്മള് നോക്കണ്ടാത്ത അങ്ങൻത്തെ പ പച്ചക്കറീള്ണ്ടാക്കും പച്ചമുളക് വഴുതന
അങ്ങൻത്തതൊക്കെ വേണ്ട ക്കായിട്ട് നമ്മളെ വീട്ടാവശ്യത്തിന് നമുക്ക് കിട്ടാള്ളതൊക്കെ ഇവടെ ങ്ങനെ ണ്ടാക്കും. ബാക്കിയൊക്കെ പച്ചക്കറി ഇങ്ങനെ ആഹ് അതീലങ്ങനെ ആഴ്ചയില് ഇങ്ങനെ ഒരു വണ്ടി പോകും, പച്ചക്കറിടെ മാത്രായിട്ടുള്ള വണ്ടി ഇങ്ങനെ പോകും. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരാഴ്ചക്കുള്ളതൊക് പ്പം ഏകദേശോക്കെ മേടിച്ച് വെക്കും. പിന്നെ അടുത്തന്നെണ്ട് കടകളൊക്കെ കടയിൽക്കൊക്കെ ആരേലും പോകുമ്പോഴോ അങ്ങനൊക്കെ മേടിക്കലാ അങ്ങനെയാണ് പച്ചക്കറി കൂടുതല് യൂസ്യ്യല്.
ഉം ന്നാ പ്പിന്നെ പ്രത്യകിച്ച്ന്നുംല്ലല്ലോ ഇനി പ്ര ന്നാ ശരിട്ട വെക്കട്ടെ.
ആഹ് ശരി ന്നാ.